അലോ ആ കേക്കില്ലേ
അ ഇന്റേത് ഫ്ലൈറ്റ് മോഡയി അ അവ്ടെക്ക് പിന്നെ പിന്നെ
പിന്നൊന്തെക് ഏ എല്ലാ പണി ആ
ങ്ങളഷോപ്പ് പത്തണി ആവ്മ്പൾകിന് തൊറക്കോ
അങ്ങനെ ടൈമൊന്നുല്ല ഞാന് ആ എപ്പളാ ന്റെ വീട്ട്ത്തെ പണി ന അപ്പൊളാണ് പുഡ് ഇന്നിപ്പൊ പതിനൊന്ന് മണി അയ് തൊറ ന്നപ്പൊ ആ ചെറിയ ഒന്ന് ജസ്റ്റ് എത്തി ആഞ്ചിൻറ്റ് അഞ്ചിൻറ്റ് നടന്നിട്ടൊന്ന് ബസകേറി ട്ടാ
ഏ ബ സ്സറാണ്ട്
ആ ഞങ്ങൾക്ക് പിന്നെത്രല്ല ഞങ്ങക്ക് ജസ്റ്റ്ങ്ങനെ നടക്കാനുള്ളു അവ്ടെ സ്കൂൾ ആ താത്താക്ക് സുഖാ സ്കൂൾ അടു തണെ ഷോപ്പിന്റെ അടുത്താണ് അപ്പൊ കുട്ടികളവിടുന്ന് അവ്ടക്കാണ്ടാക്കും സ്കൂളുള്ള ടൈമിലൊക്കാണെങ്കി സുഖാ
അ ആഹ് ആക്ക ലായിരിക്കുല്ലേ ഉം ഞാന് സ്കൂള്ള ടൈം ഓള സ്കൂള്‌വണ്ടില് കയ്റ്റ് ക്കീട്ട് പിന്നെ അങ്ങനെ ഇങ്ങട്ട് പോരും വെരുമ്പോ പിന്നെോളവിടെ ഇറക്കും വണ്ടീന്ന് പിന്നെ ഞാൻ അങ്ങനെ പോകുമ്പോ ഈട്ടി പോ എല്ലാരും ഒപ് പോകുംവീട്ട്ക്ക്
ചെറുത് ദാപ്പ ഇങ്ങളെ കൂടത്തന്നെ ഇണ്ടാവോ
ആഹ് ഓളെവടെ കൊണ്ടന്നിട്ട് ഇവിടെ അംഗനവാടി ടിലാക്കും
ആഹ്
അപ്പംനൈസായിട്ടുള്ളൂ അപ്പ പിനെ അങ്ങനെ കൊറേ
ആഹ് അങ്ങനെ ഇന്റേന് നാല് പേരായി ചേർ ക്കണം എൽ കെ ജിക്ക്
അഹ് ആഹ് അത് ആഹ് മഴ വെല്യോള് പോണം ഔടെ ന്നെ സ്കൂളിള്ണ്ട് അപ്പൊ പിന്നെ രണ്ടാളും ഒരു സ്കൂ തൽ തന്ന ആയിക്കോട്ടെന്നജാരിച് ട്ടെ
ആഹ് അങ്ങനെ ഇവനി ഔടെ വൽത് പോണോട്ത്ത് ചേർത്തൊക്കെ കാട്ടിയാ എയ്ന് എനിക്ക് മൊ മൊറ്റ് മറ്റോളെ പോലെയല്ല കൊറ്ച്ച് സംസാരത്തിനൊക്കൊരു കൊറ്ച്ച് ബാക്ക് ബാക്ക്ക്കാ അപ്പൊ ഒര് ഒര്എന്ത് പറയാ പേടി
ആഹ് അഹ് അതക് ലെവലായിക്കോളുംഅമ്മായി ആഹ് എറഞ്ഞാല് ആഹ് കുട്ട്യേളായിട്ടില്ലെ
ഉം അങ്ങനെ ആയാണ്ട് അംഗൻവാടിക്ക് വിട്ടതാ ഔട്ന്നൊന്ന് ഇപ്പ കൊറ്ച്ചൊന്നെ റെ ആയി വന്നതാ സംസാരം തീരെ ഓനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറവുള്ളൂ ഇനി ഇപ്പൊ കൊറെയൊക്കെ റെഡി ആയി വന്നു
ചേരുമ്പോ അങ്ങനെ അത് റെഡി ആവും
അതാ എനിക്ക് പേട്യതല്ല ഇപ്പ ബലിത ത കുറച്ച് അത്യാവശ്യം ഒരു നാലഞ്ച് ഡിവിഷൻ ക്കെ എൽ കെ ജിക്ക് ഉള്ള അങ്ങനത്തെ കുറച്ചൊരു വലിയ സ്കൂളാണ് അപ്പോ ഇത്രയും കുട്ടികളടേയ്ക്ക് ഉണ്ടാവുമ്പോ എങ്ങനെ കാര്യങ്ങളൊന്നും ടീച്ചേഴസ് അറയുമ്പോ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഒരുക്ലാസ്സ്‌ ഇക്ക് ആയടെക്ക് രണ്ട് ടീച്ചേർസ് ഒക്കെല്ലേ ഇണ്ട ളു ഇങ്ങനെയാണ് നോക്ക ഓ ജ വലുദിനെ വിട്ടപ്പോ എനിക്ക് അത്ര പ്രശ്നല്ലേന്ന്‌ ഓ
അതങ്ങനെ റെഡിയായിക്കോളൂ എനിക്ക് ഭയങ്കര പേടിയനെ ആ കാര്യത്തിലെക്കോല് പറയുവോ പോന്നൊക്കല്ലേ ദേനി ഇപ്പോള ഞാൻ പറഞ്ഞ കൊടുക്കല്ലേ നിന്റെ വലിയ മോക്ക് അങ്ങനെ അങ്ങനെ ആരോട് സംസാരിക്ക ചെയ്ത് ചെറുത പിന്നെ എല്ല നല്ല ഹൻഡ ഇതാക്കും എല്ലരോടും വർത്താനും പറയൊക്കെ ചെയ പക്ഷെ അങ്ങനെ
അത് എനിക്കതല്ലേ ഇ ഇവള് ഇവ പറഞ്ഞാ മനസ്സിലാവും ഇന്ന കാര്യാണ് ചോദിക്കണ്ണേന്ന്‌ ഇവന്റേത് ആ സംസാരം തീ മനസ്സിലാവാതോന്റി അതാണ് വെടി മനസ്സിലാപ്പറഞ്ഞെ മനസ്സിലാവൂലെ കുട്ടി കര്തിടൊ
ആ അതൊന്നു അത് ഞാൻ ഓലെ ങ്നെ അണ്ട് റെഡി ആവും പിന്നെ ഞമ്മളല്ലല്ലോ ഞമ്മള് ഇല്ലാത്തപ്പോ കുട്ടികള് ഒക്കെ പറയാനൊക്കാന്ന് ശ്രമിക്കും നമ്മളെ ഇല്ലാത്തോണ്ട്
ഇവൻ അംഗൻവാടീക്ക് വിട്ണ ടൈമിൽ ഇവ്ട്ന്നൊന്നും തിന്നൂലേന്യേ അംഗൻവാടി നട് ടീ ച്ചേയി ഇരുന്ന് വാരി കൊടുക്കെലയ്ക്കാ അംഗലവാടീത്തെ ഔട്ത്തെ ഫുടൊന്നും പറ്റൂല ഓൻക്ക് ഇപ് അങ്ങനെ ഇങ്ങെട്ടായില്ല ഇന്നാലും കൊറേക്കെ തിന്നലൊടങ്ങീ ന്നൊക്കെ പറഞ്ഞീനി ഫുഡോക്കെ കുട്ട്യേളെ കൂട്ടത്ത് കൂടി തിന്ന് ആദ്യം തീരെ തിന്നൂലേനി തിന്നാതിരിക്കെ വാരി കൊടുത്താലും തിന്നൂല ഓന്ക്ക് അവിടുത്തെ വാണ്ടാ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും ഉം പിന്നെ പിന്നെ പിന്നെ വാരി കൊടു ഇന്ന് ഇപ്പോ തിന്നല് തൊടങ്ങി പിന്നെ ഇപ്പ കൊറച് ച്ച്ക്ക് കൊർച് ചോയിച്ച് തിന്നുന്ന്
ആഹ് ഇന്നാലത് റെഡി ആയിക്കോളും ആഹ് ആഹ് ഇപ്പൊ പിന്നെ അംഗനവാടി ഒക്കെ ഒയിവല്ലെ.
ഉം ഇപ്രാവശ്യം അംഗനവാടീം പൂട്ടിണില്ലേ
ആ ചൂടോണ്ട് അംഗനവാടീം പൂട്ടി.
അത് ഈ വെക്കേഷനാ പറഞ്ഞെ ക്കലിൻണ്ടേനി അപ്പോ എന്നും പോകുമ്പോ എന്നും പറയും. എന്ന് പൂട്ടും ഇന്ന് പൂട്ടും അവസാനം പറയാ ഇജ് പോയി പോയി അംഗൻവാടി പൂട്ടിച്ചു
പൊതുവില് ആ സ്കൂള് പൂട്ടിയാല് പിൻ പിന്നെ കുട്ട്യേക്കും മടിആണ്. അങ്ങനെ വല്യ കുട്ട്യോള് പെരേല്ണ്ടാകുമ്പോ ഓല് ക്ക് പോവാനും മടിയാണ്.
ആ ഇണ്ടാവേല്ല. അങ്കനവാടിക്ക് കുട്ടിയാള് ഇണ്ടാവേല്ല. ഞാൻ പിന്നെ വടെ കച്ചറ രണ്ടും കടന്ന് കച്ചറ വീട്ട് പണി ഒക്കെ കൂട ആയപ്പം പിന്നെഞാൻ പറഞ്ഞ ക്കലേനി.
ആ ഞാന് നൊളോൾച്ചാല് ഞാനാണ്ട് ഇട് ത്ത് കൊണ്ടയാണ്ട് ആക്കി അടവ്ടട്ടാണ്ട് പോര്
അതന്നെ. കച്ചറ തീർന്നത നേരണ്ടാവൂല നണ്ട ഗുടി
ഉ ഇനി ഇപ്പോ എൻ ഷോപ്പക്ക് വടന്നാലും അങ്ങനെ ഒരാൾ ഒറ്റക്കായ പ്രശനം ഉണ്ടാവല്ലോ രണ്ടാളും കൂടി
ആഹ ആ ഓ അത് അത്ര നേരള വ ദർദ സം രാ
ആഹ് ആഷേക്കാരാ അപ്പൊ അങ്ങനെ വിചാരിച്ച ിട്ട് ഞാനും റിസ്ക് എടുത്താലും വാണ്ടിില്ലാരിച്ചച്ച് കൊണ്ടേയാക്കല്ലേ ഇത്
പോയക്കൊക്കെ തന്നെ നടക്കളൂ പിന്നെ എവിടെന്നാമത് പണിക്കാർ പ പരപ്പണി നടന്നുകൊണ്ടി അയിന്റെട ടെ ഓ ഓന കൊറച്ചനും പട്ടിത്തെറക്ക കൂടുതലുള്ള ആ കൂട്ടള കാര് നോക്ക ഉണ്ടല്ലോ പണിക്കാര ഒരു സാധനം ഓര് എടുക്കുമ്പോ രണ്ടണ്ട് സധണോപ്പറത്ത് എടുക്കും
ആഹ
അങ്ങനെ ഗുമ്മചര ഓന ആദ്യമായി കൊണ്ടായിും രണ്ട് അറ മണി ഒക്കിയാൽ മതിരെ ഹലോ ഹലോ കേക്കണ്ടാ ഹലോ ഹലോ ഹലോ
ഹലോ കേക്കണ്ടോ ഉ ഹലോ ആഹ കേക്കണ്ടോ യിറിിന്റെല്ലാ പ്രശ്നുണ്ടല്ലേ
എടക്ക ഗൗണ്ട് ഉ
ആ ആഹ എന്നിട്ട് ഇപ്പ ഇന്ന് അരം വന്നോ കസ്റ്റമറൊക്കെ ഓ നെയിലൊക്കെ ഇഷ്ടം പോലെണ്ട
എന്താ ഒന്നാമത് വിഷും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ രണ്ടിന്റെ ഒരു ചെറിയുണ്ട്
അല്ല പെരുന്നാളിന്റെ ആയി തുടങ്ങീല്ലേ വല്യ
ല്യരുന്നാള് ആ പിന്നെ ചെറു പെരുന്നാളിന്റെ അത്ര ഉണ്ട് ത് പെരുന്നാളിന് ഉണ്ടാവൂലന്ന് എനിക്ക് തോന്നെ എന്നാലും ജനലൊന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ അങ്ങനെ സാവധ സാനോം
ഉം ഉം ഹെ
പിന്നെ പ ഈത് ആ പിന്നെ ന്ത് പിന്നെ ആ നല്ല ചൂടാണ് ഞാൻ ക്ണ റൂമിലൊക്കെ പിന്നെ നല്ല ചൂടാണ് അപ്പൊ ഞാന് പിന്നെ ഞാൻ ഇരിക്കുന്ന അടുത്ത്ക്കൊരു മെഷ് അല്ല ഒരു ഫേനാട് വെച്ചൊട്ത്ത് മെഷീന്റട്ത്ത്ക്ക് ഞാൻ തൊക്കെ ഒന്നും കൂടി അപ്പ അത്ര ചൂട് അറി ല ഒ നീക്നോട്ത്ത്ന്നീ ആണ് പിന്നെ ആ പ ചെയ്യുമ്പോളോ നമ്മള് ത് തുണിയൊക്കെ മുറിച്ചുമ്പോ അതാണ്
മ് മ്
പേന ഇട്ടാലെ തുണികള് പാറും ചെയ്യും ആഹ് ലാ
ആഹ് ഇവിടെ ഞങ്ങ വീടിനു മുന്നില് ന്നെ കോൺക്രീറ്റ് റോടാണ് ആ ഭയങ്കര വൈകുന്നേരങ്ങട്ടായ തീരെ കഴൂല ഭയങ്കര ചൂടാ വൈകുന്നേരം ആമ്പോളാണല്ലേ വാ പ്പിന്റെ ചൂടും ആ കോൺക്രീറ്റിന്റെ ചൂടും ഒക്കും കൂടെ
ആഹ് ഉള്ള് ഞങ്ങളെ വീട്ടിലും അങ്ങനെ ആഹ് ആഹ് പ വലെല്ലം സുഗാണ് ട്ടോ ട്ട്ല് പ്പം കടക്കാണെങ്കിലൊക്കെല്ല സുഖട്ടോ കടന്നൊർങ്ങാന് രാത്രിണ്ടായ എല്ലാ ഭാഗത്തൊന്നും ചൂട യൊട് ന്നാ അറിയ
ആഹ അടൊർന്ന്ട്ടാല് ഓര് കാറ്റും കൂടി കേറൂല അങ്ങനെ ഫേനൊക്കെ കറങ്ങി കറങ്ങി കറങ്ങി ചൂട് കാറ്റ എര ഹ
ആഹ
പേന
ഏതാലും ഒര് മഴന്റെ ഇതന്നെണ്ട് ഇന്ന്പ്പോ അത്ര വർത്തക്ക നോക്കിട്ട് അത്ര വെയില് കാണാ എന്തരു രീതിക്കന്നെത്
ഇവിടെത് കണക്കന്നെ ഇന്നലെവന്ന് ഇന്നലന്ന് രാവിലെ ഇതേപോലെ മൂടിങ്ങനെ വന്നീനി പക്ഷെ പെയ്യും വിചാര്ച്ന്ന് ഇല ഈ ഒരു മയ രണ്ട് മയക്കൊന്നും പോകൂല അ അറക്കണ വെയില അങ്ങനത്തെ വെയിലാണ് ക കത്തണ വെയിലാ ആ പെയ്യ്ത മയ പെയ്യ്ത ആവി ആവിയായി പോയിന്നറിയാ
ആഹ് നല്ല ചൂടോണ്ട് ഈ ഉച്ചക്ക പോയ കാല് വരെ പൊള്ള് ചൂട് തട്ടിയാല് ഭയങ്കര ചൂട് നമ്മക്ക് സഹിച്ചാൻ കഴിയുല അച്ചത്തൊരു ചൂട്
കത്തണ വെയിലാണ് ഏഹ് വെയില്ന്ന് പറയാൻ പറ്റില്ല തീയ്യ്
ആഹ് എന്തൊക്കെ തോന്നണത് ല്ല
കഴിഞ്ഞ പ്രശ്യം ഒന്നും ഇത്രല്ല
എന്നാ ഓക്കേട്ടോ